ഇല്ല
ആഹ് പറയൂ.
ഫ്രൂഡ്‌സൊക്കെ ഇഷ്ട്ടാണോ
ഫ്രൂട്സൊ
മം
വെല്ല്യ ഇഷ്ടല്ല.
പേ
ചിക്കു
ഉം
ചെലപ്പോ മാങ്കോ ഇപ്പത്തൊരു സിറ്റ് ഇപ്പത്തൊരു ഇഷ്ടട്ടാ പറണെ ഓരോ ടൈമില് ഓരോ മൂഡ് അത് വെല്ല്യ ഇഷ്ട്ടല്ല എനിക്ക് ഓരോ സീസണില് ചെലപ്പോ ഒരു ഇഷ്ടോള്ളൂ ചിലപ്പോ അ ഇഷ്ടണ്ടാവുല്ല.
അല്ലാതെ വെറുതെ കിട്ടിയാല് തിന്നാ അങ്ങനൊന്നില്ല.
വെറുതെ കിട്ടിയാ തിന്ന്ണത് കാര്യായിട്ട് ചിക്കു മാത്രേ ഉള്ളൂ.
ഹം
ചിക്കുമോ അത് ഏത് ടൈ
ഏഹ് അത് ശെരി അങ്ങനെയ.
പൈനാപ്പളും കൊയപ്പല്ല നിങ്ങൾക് ഏതാ ഇഷ്ടം ഉപ്പലിട്ട നല്ലോം തിന്നും.
ഉം പൊന്നു എല്ലുള്ളത് ഭയങ്കര ഇഷ്ട്ട
ആഹ്
മ് എല്ലതും കയിക്കും
ഈ ടൈമിൽ ഓറഞ്ച് നല്ലോ കഴിച്ചോളി ഓറഞ്ച്
ആ മുസബി അങ്ങനെയൊക്കെ ലേ
ആ നല്ല വ വെള്ളം ഇളള നല്ല ഫൂട്ട് ഈ ഓറഞ്ച് കഴിച്ചാല് കുട്ടിളെ സ്കിന്നക്കെ സോഫ്റ്റ് ആവുന്നോക്കെ പറ് ഞ്ഞേ
ആഹ് ബ്രൈറ്റ്നസും
ആഹ് ബ്രൈറ്റ് ആ ഓ പറഞ്ഞാ രി ഈ ടൈ ഇപ്രാശ്യം ഇൻക്ക്
എന്താ ഓറഞ്ച് റ്ഞ്ഞ സംഭവം കഴിക്കാനേ കഴിയി
ആഹ് ആഹ് ഇനിക്ക് ചെറുതായിട്ട് ര് തോന്നലുണ്ട് ന്ക്ക് കയ്യ്ണ്ല്ലാന്ന് ത് കാരണം അത്ങ്ങട്ട് ഇടുത്ത്ടിച്ച് വരാണ് ഇടുത്ത് പിന്നെയും ഇങ്ങനെ തികട്ടി ഇങ്ങനെ വരൂല്ലേ
ആഹ് ഇത് ഇന്ക്ക് ഓറഞ്ച് കഴിച്ചാ നല്ലതാണ് ന്ന് എല്ലാരും ഇങ്ങനെ പറയും പക്ഷെ നിക്ക് എന്താ അറിയില്ല കഴിക്കാൻകഴിയില്ല ഇനിയത് ഞാന് നല്ലോണം
ഹലോ ഏഹ് ഹാ
ഗ്രീനാപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിള് കഴിക്കരുത് ന്നൊക്കെ പറഞ്ഞേക്ക പക്ഷെ ഞാന്നാലും പൈനാപ്പ്ൾ കഴിക്കും
മ് മ് ചെലര് സമ്മയ്ക്കൂല പൈനാപ്പ്ള്
ഉം ഉം ഹസ്ബൻഡ് തിരെ സമ്മയ്ക്ക്ണേ ഫസ്റ്റ്ത്തേൻ ഇൻക്ക് പൈനാപ്പിള് നില്ലേനി പിന്നെ പിന്നെ നമ്മക്ക് മനസ്സിലായി ഡോക്ടേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ കൊഴപ്പമില്ലാന്ന് കണ്ടപ്പോ
എന്ത് പപ്പായെ ഉം ഉം ചെലർക്കെ ബോഡിക്ക് അത് എഫക്ട് ബാധിക്കു
ആഹ്
ഉം അത് കെർതിയാണ്ട് എല്ലാർക്കുല്ല
ഇല്ല
ന്നാ അത് കർതി എല്ലാർക്കും നല്ലതു അല്ല
ചേലോല് കുട്ടിയള് പോവാൻ വേണ്ടിട്ടൊക്കെ അഹ് എന്താ അയ് പപ്പായ കഴിക്ക്ണാണ
ഉം
തൊട് തൊട്ക്കത്തിലാറണ്ണ ആ പച്ച അതൊക്കെ കേൾക്കാ ആലോചിക്കാനെന്നെ പാട
അതെ താത്ത അതാണ് അതന്നെ ശരി ആലോയ്ക്കാൻ തന്നെ പാടില്ല ഉം പിന്നെ
ഈ ടൈമില് ഇഷ്ട ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇന്നത് കഴിക്കണം എല്ലാ ആഗ്രഹങ്ങളും
ഉം ഞാൻ പറഞ്ഞീലെ ഇൻക്ക് നാടൻഫുഡാണ് പൂതി ഒരാഗ്രഹം വര അതോണ്ടാ
ആര്ണ്ടാക്കിയതാ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം
അങ്ങനെ ചോയിച്ചാൽ ഇപ്പൊ ഞാൻ തന്നെ ഇണ്ടാക്കും
ആഹ്
ഉം ഇണ്ണിത്തട്ടാ ഇണ്ണികാമ്പ് ഏ പിന്നെ എലകള് ഒക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ അതൊന്നും ലഭ്യത വളരെ കുറവാണ്
കൊറവാ ക്ക് ഇങ്ങനെ ഇണ്ടാക്കോ വീട്ടില് ഇണ്ടാക്കോ
ആഹ് ആഹ് വീട്ടിലുണ്ടാക്കും. ഉം ഇന്ന്പ്പൊ കറിണ്ടാക്ക ഉം
ഇവടെ തായെന്റെ വീട് ഏ ഹ് ഇമ്മമ്മന്റെ ഏട്ടത്തിന്റെ വീട്ണ്ട് മമ്മന്റെ ങ്ങട്ട് ഈ വക സംഭവങ്ങളൊക്കെ കൃഷി
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ അത് നല്ല കൂട്ട് അതന്നെ അങ്ങൻത്തെ നാടൻ ഐറ്റംസുണ്ടാക്കിക്കൊണ്ടരും ചക്ക ചക്കയും ഞാ ടൈമിലൊരു ടൈമ് വരെ കൂടു അന്ന ടൈമില് ചക്ക സീസൻ അല്ലേനി
ആഹ്
പ്പോ എവിട്ന്നൊക്കോ ക്ക പറഞ്ഞക്കെ കൊണ്ടരൂന്നെ
ഹം
കാർണംഅല്ലെങ്കിലും കിട്ടാനുണ്ടോ എവ്ടെ കിട്ടാന്ന് അർഞ്ഞ്ട്ട്
ഉം
ഇപ്പോ നല്ലോണം കിട്ടി
ആഹ് എന്നിട്ടൊ
മറ്റെ ഓഹ് അധികം ആകുമ്പോ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും
ഉം നല്ലതാ
എന്നതാ നല്ല സദ്യക്ക് എപ്പള് പൂതി
എനക്ക് ഭയങ്കര ഇഷ്ട്ടൊള്ള കാര്യ സദ്യ
ഉം ചേ ചെലോല് അങ്ങനെ അല്ല ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തര് ഒണ്ടാക്കുന്ന സാധങ്ങള് ആയാലും വെത്യസ്ത ടേസ്റ്റ് ആണല്ലോ
വ്യത്യസ്ത ടെസ്റ്റാ
ആഹ് എങ്കി എന്റെ വീടിൽ അയൽവാസി എണ്ട് ഒരു ചേച്ചി
ആഹ്
ആഹ് ചേച്ചീ ഉണ്ടാക്കുന്ന സദ്യ ഏറ്റവും ഇഷ്ട്ടം അത് നമ്മടെ ഒരു ഒതന്റിക് ടേസ്റ്റ് ആണ് അയ്യിന്റ് എല്ല് എല്ലാ കൂട്ടും ആഹ് എല്ലാ കൂട്ടുകളും ഒക്കെ റെഡിക്ക് പാകത്തിന്
ഉം
അതുപോലെ ഹസ്ബൻഡിന്റെ വീട്ടിന്റെ എടുത്ത് ഹസ്ബന്റിന്റെ കൂടെ പണിക്ക് പോകുന്ന ഒരു ഇക്കാക്ക ഇണ്ടായിനി
ആഹ്
ബാബുയേട്ടൻ ഓലുണ്ടാക്കുന്ന പായസം
ആഹ്
ഓണ ആവാം പൂതിയാ അത്പോലെ ഇവിടെ ഇണ്ട് ഹരിദാസേട്ടൻ വന്നോണ്ട് ഒരു പീഡിയ
ആഹ്
അവിടുന്ന് കൊണ്ടുവരി ഞാൻ ഫസ്റ്റ് പ്രെഗ്നന്റ് ആയപ്പോ നോമ്പിന്റെ ടൈമില് ഹസ്ബന്ഡന്റെ ഏട്ടനി ഇന്ന് പൊതിച്ചോറ് ഇന്നും കൊണ്ടോന്നില്ലേ ഉച്ചക്ക് ഹരിതാസേട്ടന്റെ പീടിയേന്ന് പൊതിച്ചോറ് നല്ല ടെസ്റ്റ്‌ എൻ്റെ അള്ള
ഉം
അതുപോലെ അമ്മായിയമ്മേം അന്ന് പ്രസ് പ്രസിഡന്റായിനി
ആഹ്
ഓലും ഇങ്ങനെ ഓർഡർ ചെയ്ത് കൊണ്ട് അന്നങ്ങ നാടൻ ഫുഡ് അന്ന് പായസൊക്കെ ഉള്ള ചോറില്ലെ വീട്ടിക്ക്
ഉം
അന്നതൊക്കെ ഒരു കാലം ഉം
ഇപ്പ കറി ഉണ്ടാക്കിയുണ്ട് തക്കാളി കറി
എന്ത് കറിയ
തക്കാളി ഒന്ന് താളിക്കട്ടെന്ന് വിചാരിച്ചു
തക്കാളി താളിപ്പ് മു
ഉം ഹ് കൊയ്യപ്പില്ല കറി നയി
തക്കാളി താളിപ്പിന് ഒണക്കലും
ആഹ് കോമ്പിനേഷൻ കോമ്പിനേഷനൊന്നും നോക്കൂല ഇവിടെ കറിയ ഒരുമിച്ച് കലാശം ഇന്ന് തെകഞ്ഞില്ല
ഏഹ്
ഉം അപ്പം വെച്ചെന്നുണ്ടാക്ക ഉം
എനക്ക് നല്ല തക്കാളി താളിപ്പൂ ഉണക്കല് പൊരിച്ചതും
ഉം
അല്ലേ തക്കാളി താളിപ്പ് മുട്ട പൊരിച്ചത് പയറ് ഉപ്പേരി ഭയങ്കര ഇഷ്ട്ട പച്ച പയറാവണം
ആഹ. ഉം പിന്നെ ഉം.
ഈ നെയ്സറിനൊക്കെ പഠിക്കുമ്പോ
നഴ്സറിപഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ.
ഞാന് നഴ്സറീപോയില്ല.
ഏഹ്.
ഞാന് അങ്ങനവാടി പോയില്യാ നഴ്സറി പോയില്യാ. ഒന്നിക്ക് ഓടിപ്പോയ്.
ഒന്ന്ക്കൊടി പോയി ഈ പയർ ഉപ്പേരിപറഞ്ഞപ്പളെ ഇക്ക് ഓർമ്മവന്നെ ഇന്റെ ചൈൽഡ്ഹുഡ.
ഏഹ്.
ശെരി ശെരി ക്ലാസ്റ്റ് മാറിന്നൊള്ളു ഓള് ആഹ് പറയറുപ്പേരി ഡെയിലി കൊണ്ടോവും.
ഏഹ്.
പുളിഞ്ചി കൊണ്ടോരും. ഓളെകുളി
ഹെഹെ.
ണ്ടാക്കൊ.
എലോംണ്ടാക്കും നിക്കറിയാത്ത ഫുള്ള് യൂട്യൂബ് നോക്കും ന്നിട്ട് ഇണ്ടാക്കും. നിക്കറിയൊന്നുല്ല ഞാങ്ങനെ പുണ്യൊന്നും
രസണ്ടാവോ ഇഷ്ടാവോ.
ആഹ് തിന്നുപോവും തിന്നുംചെയ്യും ആ ഇഷ്ട പക്ഷെ എന്ത്ണ്ടാ ക്ക്യാലും എങ്ങനെ ചെയ്താലും ടേസ്റ്റ്ന്നുള്ള അങ്ങനെയൊന്നുല്ല.
മ്മ്ഹ്
സ്രെദിച്ച് ഇണ്ട ക്ക്യാല് ആഹ് സ്രെദ്ദിച്ചിണ്ടാക്കിയാല് കൊഴപ്പല്ലാ നല്ല രസണ്ടാവും. അതല്ലാ എങ്കില് പാളും
ഹ്ഹ്
മ്മ്ഹ് അങ്ങനെ. ചെലോരിണ്ടാവും എന്ത് ണ്ടാക്കിയാലും
ഓക്കെ.
മ്മ്ഹ്
ഞ്ഞി നല്ലോണ്ണം ഇത് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അമ്മള് പൊട്ക്ക.
ഏഹ്.
ഇവിടെ മൂപ്പരലോണണ്ടാക്കും.
അതില്ല മ്മ്ഹ്.
ഞാന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് എല്ലാ മസാലകളും യൂട്യൂബൊക്കെ നോക്കി. ട്ടേക്കുണ്ടാക്ക.
ലെ.
അപ്പൊ അയിൽ പറയണ അളവ് അയ്നൻസരിച്ചനെ ഇടൊളു.
പ്പൊ ഞാൻ അങ്ങനെയൊന്നുല്ല.
അങ്ങനെയുള്ളോൽ ഒരാളുണ്ടല്ലോ ഒരു ആനി.
ഉം ആഹ് ഷാൻജിയോ. ഏഹ്. നാന് നമ്മക്ക് പിന്നെ ഓര് പറയാ ആകെ മൂന്നാക്കോ രണ്ടാക്കോ നാലാക്കോ ഉള്ളതല്ലേ
ആഹ്
ഞങ്ങള് ഇവിടെ പത്തു പന്ത്രണ്ട് പേര്ണ്ട്
അല്ലാഹ്
അപ്പം അത് പറ്റില്ല
ഞങ്ങ
ഐഡിയ മാത്രടക്കോള്ളു ഇണ്ടാവുംണ്ടാവും ഇന്നാള് പറഞ്ഞീനിയല്ലേ ആഹ് ന്നാള് പറഞ്ഞീനിയല്ലോ
ആഹ്
അപ്പ എന്താണ് ഐഡിയ മാത്രേ എടുക്കാൻ പറ്റൂ ഉം ഐഡിയേം ഉള്ളടക്കോം
ഹ് ഹ് ഹ്ഹ
ഉം
ഇമ്മ കുക്ക് ചെയ്യോ അമ്മ കുക്ക് ചെയ്യുവല്ലോ ല്ലേ
ഇണ്ടാക്കിയാ നല്ലസാ ആവശ്യത്തിനക്ക രസാ പക്ഷെ അയ്നോട് മെനക്കോടൊന്നുംല്ല
ആഹ് ഇപ്പൊ വീട്ടിലുണ്ടോ
ആഹ് ഉപ്പ മരിച്ചോയി നാല് മാസായി ഉം
അപ്പൊ ഉമ്മപ്പ അയിന്റെ ഷോക്കി ഉമ്മ എങ്ങനെ കൊഴപ്പൊന്നുല്ലെക്കൂല്ലേ
ഏഹ് കൊയപ്പോന്നൂല്ല ഉം കൊയപ്പൊന്നുല്ല നമ്മള അങ്ങനത്ത നല്ലൊരുസ് പിന്ന വേറെന്തൊക്കെണ്ട് വർത്താനം പോ പോവായി
ആഹ്
ഉം
ഉമ്മ എങ്ങന നല്ല പ്രായല്ലോലേ
ഉം ബാപ്പക്ക് നല്ല പ്രായായിരുന്നു ഉമ്മാനാട്ടിലും
ആഹ്
ഉമ്മാന്റ അത്ത ഇല്ലേ
അപ്പൊ ഉമ്മഇനി വേറെ കെട്ടുവോ
ഇല്ല്യോടീ
ഹി ഹി ഹി
എത്രണ്ടാവും ഒരു അറുപത്തി അഞ്ച് ആഹ് ചൊടയ്ച്ച ആഹ്
ആഹ്
മൂന്ന ഏഴാമത്ത കുട്ടി
ഏയ് ഏയ് വല്ലാഹ്
ആഹ് ഒമ്പത അപ്പം ഒമ്പത്
അമ്പത്
ഉം ഉം ഉം ന്നാല് ശരിട്ടോ
ആ ഓക്കേ ഓക്കേ